ആഹ് കേക്കണില്ലേ
ക്കുന്നുണ്ട് ഫുഡക്ക കഴി ആഹ് ആഹ് കഴിച്ച്, കഴിച്ച്. കഴിച്ച അവ്ടെ?
ആഹ് ഞങ്ങള് കഴിച്ച്. കൊറച്ചു നേരായി വെശ ഇല്ല കൊർ ചേരായി ഞാന് ഹോസ്പിറ്റൽലൊന്ന് പോയിന്നു മോന് പനിയായിട്ട്.
ആണോ ഇന്ന് രാവിലെ പോയോ?
ആ ഇപ്പ രാവിലെ പോയി. അവന് ഇന്നലെ രാത്രി കെടക്കുന്നവരെ കൊഴപ്പമൊന്നുല്ല രാവിലെ എണീച്ചപ്പ നല്ല പനി. അപ്പൊ ഡോക്ടറെ കണിക്കാൻ പോയി. പോയി വന്നപ്പ പിന്നെ കൊർച്ച് വെശപ്പൊക്കെ ഇണ്ടായിന്നു. പിന്നെ കൊർച്ച് നേരത്തെ തിന്നു.
ആഹ് ആഹ് ഇങ്ങ് കാണിച്ചിട്ട് എങ്ങനെണ്ട് കൊറവുണ്ടോ?
വീണ്ടും പനി വന്ന്ക്കാണ്ർഞ്ഞിട്ട് വന്നാണ്. ഗുളികയെ കുടിച്ചിട്ട്ണ്ട്. ഓഹ് ഇപ്പത്തെ പനിയല്ലേ ഉം ചൂ ട്ടോ ഇന്ന് വെയിലന്നെണ് ഇന്ന് മഴ പെയ്ത്ട്ടെ ഇല്ല.
ഹല്ല അല്ല
ആഹ് ആഹ അങ്ങനെ ഇഹ് ഇഹ് ഓഹ് ഓന് പനി ഇഹ് വെര്മ്പോ തലവേദനിം മേല് വേദനെ ആണ്. കൂടുതല് ഉം മേല് ചൂടുണ്ട് പനി. പിന്നെ, ഇപ്പ ഗുളിക കൊടുത്തത് കൊണ്ട് ഇപ്പൊ പൊർത്ത്ക്കങ്ങട്ട് വെര്ണില്ല പനി പിന്നെ നല്ല അല്ലെങ്കി നല്ല ചൂടെന്നെണ്.
ആഹ്
എല്ലാർത്തും പനിയല്ലേ.
അതെ ഇവിടെ രണ്ടാൾക്കും പനി ആയിരുന്നു. പനി മാറി ചൊമ അങ്ങോട്ട് മാറുന്നില്ല.
ആ എന്താന്ന് വെച്ചാല് ഇപ്പത്തെ ഈ കാലാവസ്ഥ കാരണെ - ഉം വെയിലുംയല്ല മഴയല്ല കൊതുകും
ആ കൊതുക് ഓ ചില്ലറ കൊതുകണോ ഇഷ്ടം പോലെ കൊതുക് ഉണ്ട്
ആക്കെ പറയുന്ന ഹെൽത്തിന്നൊക്കെ ആഹ് അതെ അതെ ആഹ് ഇപ്പൊ ഹെൽത്തിന്നൊക്കെ പറയുന്ന എന്താ കൊതുകിനെ ആ വൃ- വൃത്തിൽ കൊതുക് എല്ലാണ്ടിരി രിക്കാനും ഈച്ചയില്ലാരിക്കണം പരമാവധി വീടും പരിസരം- വൃത്തിയില് കൊണ്ടു നടക്കണം
ആഹ ഈച്ചയൊക്കെ നമ്മളെ - ഇത്രയൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല
ഉം ഈച്ചക്കൊരു ഒരു രു കടലാസുണ്ടല്ലോ അത് ട്രൈ ചെയ്തോ
അത് വാങ്ങിച്ചു അതിനകത്ത് കൊറേ പറ്റി പിടിക്കുന്നുണ്ട് എന്നാലും പിന്നേ പിന്നെ ഈച്ച വരുന്നുണ്ടല്ലോ
ചക്കയും മാങ്ങയൊന്നും ഇല്ലെങ്കിലും വരുന്നുണ്ട്
അതെ നമ്മളിപ്പ തൊടച്ച് വൃത്തിയാക്കി ഇട്ടാലും അതിന്റെ മേളില് ഈച്ച വന്നിരിക്കും
അതെ അതെ ഉം എന്താണ് ഈച്ചക്ക്‌യിതിനൊരു സുഖം നല്ല ഫ്രഷ ആണെങ്കിലുംലേ
അത് ഞാൻ ആലോചിക്കും നമ്മളിപ്പോൊ ലോഷനോക്കെ ഇട്ട് അത് വന്നിരിക്കാൻ വേണ്ടി വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലോഷനൊക്കെ ഇട്ട് എത്രതായിട്ട് തുടിച്ചിട്ടാലും ആ ലോഷൻ ഉണങ്ങുന്നതിന് മുന്നേ ഈച്ച വന്നിരിക്കും
അതെ അതെ നമ്മുടെ ദേഹത്ത് വന്നിരിക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് എന്തോ ഭയങ്കര ഞാൻ കിടക്കുയൊക്കെആണെങ്കില് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ മേ എര്ത്ത് വന്നിരുന്ന് ഞണീക്കും അത്രയും ഭയങ്കരതാ ഉറക്കത്തിൽ പോലും അകത്തേക്ക് കേറി ന്നാ ഉറങ്ങാൻ പറ്റില്ല ഇവിടെ ഞാനിപ്പ എന്റെ വീട്ടിലാണ് ഇവിടെ നല്ല ഈച്ചണ്ട് ഞാൻ അവടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇത്ര തന്നെല്ല പറയുമ്പോ ഇവിടെ വീടൊക്കെ നല്ല ക്ലീന എന്തച്ചാ നല്ല ടെറസും ടൈൽസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങളത് ഹസ്ബൻഡ്റെ വീട് ഓട് ഓടുവീടെ ഓടു പോരെയാണ് അവിടെ ഇങ്ങനത്തെരു ബുദ്ധിമുട്ടല്ല എന്നിട്ടന്റെ അടു ഉം അടു ത്തുള്ള അനിയന്റെ ഭാര്യയും ചേട്ടന്റെ ഭാര്യയും അവരൊക്കെ വേറെ വീട് വച്ചിട്ട് ണ്ട് അവര് പറയും അങ്ങനെയാണെങ്കില് നനക്ക് ഈച്ചയില്ല ഇവിടെ നല്ല ഈച്ചയാണ് അവര് പറയും ഉം അതെ അവർക്ക് നല്ല സ്ഥലങ്ങളാണ് ഇഷ്ടംന്ന് തോന്നുന്നു
അതെന്നാ ഏഹ് നമ്മള് വൃത്തിയാക്കിടുമ്പോ അവർക്ക് കൊറച്ചൂടെ വന്നിരിക്കാൻ തോന്നും
ഉം അതെ ഉം പിന്നെ എന്താ പരിപാടി
പിള്ളേരുമായിട്ട് ഇരിക്കുവ ഞാന് ഉറക്കത്തി എണീ റ്റ് രണ്ടാളും ഉറങ്ങി കിടന്നായിരുന്നു ഇപ്പോ എണീറ്റു
ആഹ് ഇന്ന് ക്ലാസ് ഇല്ലേ അപ്പൊ ചിലയിടത്തൊക്കെ ശനിയാഴ്ച ഇന്ന് ക്ലാസ്ണ്ട്
വിടാറായില്ല രണ്ടര വയസ്സായില്ലോ രണ്ടിനും
അതെ ആഹ് ആഹ് ഇരട്ടകള
അതെ അതെ
ആഹ് അപ്പൊ പിന്നെ വിടാനായിട്ടില്ല
ആഹ് നീ ചായയുടെ പരിപാടിയൊക്കെ തുടങ്ങിയോ ഓ രണ്ടുപേരും കൂടെ ഭയങ്കര
അതെ ഉം ഉം അപ്പൊ പിന്നെ ഒന്നിനും വൃത്തിയുണ്ടാവൂില്ല അവരെ നോക്കി ഇരിക്കേണ്ടി വരും ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് ശരിയാവണമെങ്കിൽ അവര് സ്കുളി പോയി തുടങ്ങണം അല്ലേ
അതെ അതെ
അപ്പൊ പിന്നെ വർക്കൊന്നും ചെയ്യണണ്ടോന്നന്ന് ചോയ്ക്കണെല് പ്രസക്തി ഇല്ല.
ഇല്ല ഒന്നിലേക്കും തിരിയാൻ ഒരു രക്ഷയില്ല.
അതെ അല്ല ഇവരെ കൊണ്ട് ഒന്നും ഇപ്പോ നമ്മള് നമ്മള് ഇനി ഓൺലൈൻ ആയിട്ട് പൊറത്ത് പോവാത്തെന്നെ ചെയ്യണേലും അതിനും മക്കളെ നോക്കണ്ടേ ഞമ്മ ക്കൊരുന്നു ചെയ്യണെങ്കി ഒരു ഇത് വാണ്ടേ അ ഇവര് ഏഹ് അവര് സ്കൂള്ലൊക്കെ പോയി തൊടങ്ങണം നമ്മളൊരു ചെറിയ പിള്ളേര്ണ്ടെങ്കി തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അവരെ നോക്കിന്ന്ക്കണ്ടേ ആഹ് പിന്നെ രണ്ടു പേരല്ലേ ഒര്പോലെ നോക്കണ്ടേ ഉം പിന്നെ
അവ്ടെ മക്കളൊക്കെ ഏതായി
ഇന്റെ മക്കളൊക്കെ വെല്തായി ഇന്റെ വെല്ല്യെ മോന് ഏഹ്
ഇപ്പം പനി വന്നാള് എത്രേല്ലാ?
അവന് പത്താ ക്ലാസാണ്
ആണ്ല്ലേ
തന്നെ ആഹ് വെല്ല്യെ മക്കക്കൊക്കെ വരുമ്പഴേ അവര് നീക്കാതെ കടക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ ചെറിയ മക്കളലല്ലോ വെല്ല്യെ അമ്മളെക്കത്ര പോന്ന ആളായില്ലെ? പിന്നെ ഉം അവന് തലവേദന കാരണെയ് തല പൊക്കാ വെയ്യാര്ന്നു ഹോസ്പിറ്റലിൽ ചെന്നിട്ടും എന്റെ ഏ എന്താ തൊഴിലിങ്ങനെ കിടക്കിരുന്നു കിടക്കാനുള്ള സൗകര്യം ഇല്ല അപ്പൊ അവന്റെ തുള്ളിലിങ്ങനെ കിടക്കുക ഡോക്ടർ അടു ത്ത് പോയിട്ട് ആ മേ ടേബിൾമ്മേ തല വെച്ച് കിടക്ക് അങ്ങനൊക്കെ ചെയ്തു ഉം ഉം അവന് അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞു ഗ്ലൂക്കോസ് കഴറ്റണെങ്കിൽ കഴറ്റാന്നൊക്കെ പറഞ്ഞു ജാ അ ഒന്നും വേണ്ട എന്നിട്ട് അങ്ങനെ പോര് അവിടെ കിട കണ്ട് കുറേ നേരം ഉം പിന്ന ഇപ്പൊ പനി ഇങ്ങനെ ആവുകൊണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കുറവില്ലെങ്കിൽ രക്തം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ണ്ട്
ആ ഇപ്പൊ പൊതുവേ എല്ലാണം പനി പനി മാത്രല്ല വന്ന് കഴിഞ്ഞാൽ മാറാൻ വലിയ പാട
പാടും പനി മാറുന്നുല്ല കൗണ്ട് കൊറയാ ഡെങ്കി പ്പനിയ ആവുക അതൊക്കെയാണ് മെയിന് ഇവനാണെങ്കിലോ പത്താം ക്ലാസ് ആണ് പഠിത്തൊക്കെ മാറട്ടെ എന്തായാലും വേഗം ഉം പടുത്തൊക്കെ ട്യൂഷനും പോകുന്നുണ്ട് ട്യൂഷനും പോകാൻ പറ്റൂല്ല സ്കൂളിലും പോകാൻ പറ്റൂല്ല ഈ പനി കാരണം എങ്ങനെ പോകും എന്നാൽത്തന്നെ കുട്ടികളൊക്കെ ഫുള് അവധിയ ഒക്കെ ഈ പനി ഒന്നാമത് കാലാവസ്
അതാ കാലാവസ്ഥയാണ് മെയിൻ പ്രശ്നം
ഇതെന്താന്നോ നല്ല മഴ പെയ്യുന്നുണ്ടെങ്കിൽ പിന്നീ കൊ പ്പല്ലാ നല്ലോണ്ണം മഴ പെയ്യണില്ല എന്ന ഫുള്ളായിട്ട് പെയിലായിരിക്കും ക്കുല്ല വെയില് ഇല്ലേനും അങ്ങനെയാണ്
അ രാത്രിയിലോ നണക്കെ നമ്മള് മഴ പെയ്താലും തണുപ്പ് തോന്നുന്നില്ലല്ലോ അധികം തണുപ്പ് തോന്നുന്നില്ല എത്ര മഴ പെയ്താലും
ആ അപ്പൊ അങ്ങനെയണ് കൊതുകിനും മുട്ടട സുഖമാണ് നല്ല മഴ പെയ്യാണെങ്കിൽ കുത്തിയൊലിച്ചു പോവും അല്ലെങ്കിൽ നല്ല വെയിലാണെ വെള്ളം പറ്റും ഇത് രണ്ടും ഇല്ലണ്ടെങ്കിൽ കൊതുവിനു സുഖല്ലേ മുട്ട ഒന്നും ആവില്ലല്ലോ പൊതുവും വർദ്ധി കന്നല്ലേ വൃത്തി ആക്കിയാലും വൃത്തിയാവൂല്ല വെയിലും മഴയും രണ്ടും മിക്സിഡ് ആകുമ്പോ അടങ്ങാറാണ് ഉം പിന്നെ എന്താ ചായക്ക് എന്താ സ്പെഷ്യൽ
ഇല്ല ഇവിടെ ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല കുഞ്ഞുങ്ങൾക്ക് ആ ഇല്ല ചേട്ടന്റെ അമ്മയുണ്ട് ഏത്തപ്പഴമുണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു
ഉം അല്ല ചായക്ക് കടി വേണ മക്കൾക്ക്
ആ അങ്ങനെ നിർബന്ധൊന്നുംല്ല ആ അങ്ങനെ പൊരിശൊക്കെ ഉണ്ടാക്കി കൊടുക്കല് കുറവാ
ആ കിട്ടിയാ തിന്നുംല്ലേ അതെ
കൊടുത്താ കഴിക്കും ഇല്ലെങ്കില് കുഴപ്പമില്ല പിന്നെ ഞാൻ കൂടുതലും ഫ്രൂട്ട്സ് ഒക്കെയാ വാങ്ങി കൊടുക്കാറ് എനിക്ക് അധികം എണ്ണയിൽ പൊരിച്ചതൊക്കെ കൊടുക്കുന്നത് എനിക്കൊരു ടെൻഷനാ
ആ അതത്ര നല്ലയല്ല എണ്ണയിൽ പൊരിച്ചതും അതേപോലെ ബേക്കറി ഐറ്റംസും-
ആ അതെ എനിക്ക് ബിസ്ക്കറ്റ് ഒക്കെക്കെ ആണ തന്നെയും ബിസ്കറ്റ് ആയ - പോലും ഒരുപാട് കൊടുക്കുമോ എനിക്കതൊരു ടെൻഷന അത് കാരണം എല്ലാം എല്ലാം കൊടുക്കും അതൊക്കെ ഒരു ലിമിറ്റ്- യങ്ങ് കൊടുക്കും
ആ ഹെൽത്തായിട്ടുള്ള ഫുഡ് കൊടുക്കല് തന്നെയാ നല്ലത് നമുക്ക് അവരെ ഹെൽ- തല്ലേ നോക്കണ്ടേ
അതാ ഇപ്പാണെങ്കില് ദേ എല്ലാത്തിനകത്തും ഷുഗർ കണ്ടന്റ് ഒക്കെ കൂടുതലല്ലേ കുഞ്ഞുങ്ങൾക്ക് വേണ്ട അളവിൽ കൂടുതലാ- ഇപ്പം പഞ്ചസാരയൊക്കെ ചേർത്തല്ലേ എല്ലാം വരുന്നെ
അതെ അതെ ഷുഗറ് ഷുഗറ് ഇല്ലാന്നൊക്കെ പറഞ്ഞാലും അതില് ഷുഗറ്ണ്ടാവും കൊറ ശ്ശെങ്കിലും അപ്പം അവരത് ഓവർ ആയിട്ട് തിന്നുമ്പോ ആ ഷുഗറ് അവരുടെ ശരീരത്തിൽ ചെല്ലന്നല്ലേ ഇപ്പം ചെറിയ പിള്ളേർക്ക് അടക്കം ഷുഗറാണ് പ്രസവിച്ച പിള്ളേർക്ക് അടക്കം ണ്ട് അതെന്താച്ചാ നമ്മള് തിന്നല്ലേ നമ്മള് കഴിക്കണത് അവർക്കും കിട്ടണില്ലേ അപ്പോ ഉം ചെറിയ ഉം അതെ ന്ന ന്ന നമ്മളൊക്കെ ഇത്രേം ആയി ഇപ്പത്തെ മക്കളൊക്കെ എത്ര വലുതാകുമ്പോക്കിന് ഷുഗറ് വരോ വരാതിരിക്കട്ടെ
അതാണ് അത് ഓർത്ത് അത് ഇങ്ങനെ വരുമ്പം നമ്മള് ഈ ഹോസ്പിറ്റലൊക്കെ കാണുമ്പം ചെറിയ പിള്ളേർക്ക് ഷുഗറ് ക്കെ വന്ന് ട്രീറ്റ്മെന്റിന് വരുന്ന കാണുമ്പം എനിക്കങ്ങ് ടെൻഷന അത് കാരണം ഞാനിങ്ങനെ ഓല് ബേ ബേക്കറി ഐറ്റം സിനൊക്കെ ഒരു ലിമിറ്റ് നിർത്തിയെ കൊടുക്കത്ത് ഒത്തിരി കൊടുത്തായിരുന്നു
നമ്മള് ഇനി വരുന്ന തലമുറയൊക്കെ കാണണം എങ്ങനെയാണെന്ന് കണ്ടറിയണം അത്രേ ഉള്ളൂ പറയാന് ഉം ഒന്നും പ്രവചിക്കാൻ കഴിയി
അതെ നമ്മക്ക് നമ്മുടെ മുൻപുള്ള ആൾക്കാർക്ക് മൊത്തവും നാച്ചുറൽ ആയി ള്ള പ്രകൃതിദത്തമായ സാധനങ്ങളൊക്കെ കഴിക്കാൻ കിട്ടി നമുക്ക് അത്രയും കിട്ടിയിട്ടില്ല നമ്മടെ മക്കൾക്ക് അതിന്റെ അത്രയും പോലും ഇല്ല
അതെ അതെ നമുക്ക് കൊറച്ചെങ്കിലും കിട്ടി അവർക്ക് അത്രയും ഇല്ല അത പറയണേ എന്തോ കാലം
ഇപ്പം എല്ലാത്തിനും മായവല്ലേ
അതെ നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാ
അതാണ്
ആഹ് ഞമ്മളൊക്കെ ഇത്രയും കാലം ഇങ്ങനെയെങ്കിലും പോയത് നാച്ചുറൽ ആയിട്ടുള്ളത് കഴിച്ചത് കൊണ്ടാണ് എന്ത് പറഞ്ഞാലും ഉം
ന്നാ ഓക്കേന്നാ
ഓ ഓക്കെ ഓക്കെ ഉം ശരി ആഹ്